ഹലോ ഓ ക്കെകുന്നു എന്ത എണ് വർത്താനം
ഹലോ കേക് നുണ്ടോ
ആഹ് കുറച്ചും കൂടി സൗണ്ട പതുപടി കേൾക്കുന്നില്ല കേക്കണ്ടാ
ലകോ
ഹലോ ഒന്ന്വിടെ സൗണ്ടില് പറ പഴക്കണ്ടോ ആഹ് പക കേക്കണ്ട് പതുക്കുണ്ട് ആഹ പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനോ
സുഖമായിട്ടിരിക്ക
സുഖമായിട്ട് പോണം അങ്ങനെ പോണില്ലേ ഓ നല്ലായിട്ട് അങ്ങനെ പോുന്നുോ വീട്ടില് ആരൊക്കെ ഇണ്ട്
വീട്ടിലെല്ലരുുംണ്ട് ഉ്മാമ്മാ വണ്ട പ്രതാവിന്റെ ഉപ്പണ്ട് ഉമ്മ ഉണ്ട് ഭർത്താവ്ണ്ട് എന്റെ മൂന്ന് മത്തം
ആ മക്കള ഓ ആ ആയിക്ക് മൂന്ന എ മൂന്ന് നാളായിയിട്ടാങ്ങനെ പോവ
പിന്നെ ആ ഉം ഇരട്ട മൂന്നാള ഒന്നിച്ചു വന്നാ തോന്നും കണ്ടാാല നോക്കോ പിന്നെ എന്തൊക്കെയ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എനക്ക് എങ്ങനെ വീട്ടിൽ വേറെ ബത്താാന പെങ്ങന്മാരരുുണ്ടോ
ആ ഉണ്ട് മൂന്ന് ചേച്ചിന്മാരുണ്ട് ആഹ അപ്പൊ കൊഴപ്പില്ലാത്തതിൽ പോകുന്നുണ്ട് എങ്ങനെ എങ്ങനെ ആ ഒരു മോനും മൂന്ന ശേഷിമാര്
ആഹ ആഹ് ഞങ്ങ ഇവിടെ അങ്ങ തന്നെ
അങ്ങന തന്നെയല്ലേടെ അവിടെ എങ്ങനെ അമ്മായിമ്മ ഒക്കെ നല്ല സ്വഭമാണോ
ആണന്ന് വെച്ചാല് ചെറിയ തോതിലൊക്കെ എന്താ പറയാ
സ്ത്രീധനത്തിന്റെ ഒക്കെ നീലൊക്കെ ഇണ്ടോ
താ അതില്ല അല്ലാതെല്ല ഓരോ ബുദ്ധിമുട്ടുകളുംുണ്ട് എങ്ങനെ നിന്റെ അവസ്ഥ അോ എല്ലാ വീട്ടിലുള്ളത് പോോലെ അധിക അുണ്ടാവൻ തോന്നിയ അവസ്ഥ ഒട്ടുമിക്ക വീടുകളിൽ ഉണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏ നൂറൽ ഒന്ന്ന്ന് പറഞ്ഞ പോലെ ചെിലപ്പോം കുറയൂ അങ്ങനത്തെ അവസ്ഥയാണ്
ഇവിടെ അങ്ങത്തെ കുഴപ്പൊന്നല്ലട്ടോ ഇവിടെൊക്കെ നല്ല ത്താളാണ്. ഉം ഇവ്ടെ അങ്ങനെ ഒരിത് കൊറെ വാർത് തെലൊക്കെ കാണില്ലപ്പംമ്മള്?
സ്രീധനത്തിന്റെ പേരിലക്കെ മക്കൾഎത്ര മരിക്കുന്നതും കൊല്ലണതൊക്കെ എത്ര കാൺണ്ടല്ലേ?
അതെ. ഓ കുഞ്ഞു മക്കളൊക്കെവരെ സ്ത്രീധന അതിന്റെത് വേറെ കുഞ്ഞ് മക്കളു
ആ ന്നെ ഒന്നുംകൂടെ സൗണ്ടില് പറയോ സൗ സൗണ്ട് കുറവാ.
ആണോ ആ
ഉം ആ ഇപ്പ കേക്കുന്ന്‌ണ്ട്, ആ റെഡിയായ് റെഡിയായ് ആ അതാണ് ചെറിയ മ ആ
ആന്നെ ഇപ്പ ഓര്ക്ക് സ്വർണം ഇത് മതി സ്രീധനം മതി ഇപ്പം.
സ്ത്രീധനം അതല്ല സ്ത്രീ ചെല പെൺകുട്ടികളാണെങ്കിലും കല്യാണം കഴിക്കാനേ പോക് കാരണം ഈ സ്ത്രീധനത്തിന്റെ കാര്യം ആ ഓർത്തിട്ടായിരിക്കും ചെലപ്പോ അതാണ്.
ഹതാണ് ആ പശെ ഇപ്പ കണ്ടില്ലേ ആ ഉത്തരേന്റെ വിസ്മയെന്റെ ല്ലേ നൂറ് പവനൊക്കെ കൊടുത്തിട്ട് എന്താ ഒരവസ്ഥൊക്കെയ്ലോച്ച് നോയ്ക്കേ.
ഉം നമ്മളൊക്കെ അങ്ങനത്തെ ബുധിമുട്ട് ട്ടുകാളൊന്നുല്ല എന്നാലും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ, എത്രയോ പെൺകുട്ടികൾ ഇപ്പഴും ഇക്കാലത്തും സ്ത്രീധനത്തിന്റെ കാരണം എത്ര വെല്ല്യ തെറ്റാണതെന്ന് അറിഞ്ഞിട്ട് കൂടെ സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നവരോ അത് കിട്ടാത്തതിന്റെ പേരില് വീട്ടില് കലഹ ഉണ്ടാക്കുന്നവരും കൊലപാതകം പല അടി അടിച്ചിട്ടുണ്ട് അടിക്കുന്ന വീഡിയൊക്കെ കണ്ടില്ലേ ഓരോ ഇതിനാത്?
ആ അതാണ് ഓരോത്തരടെ അവസ്ഥലോച് ഓരോരുതാരോത്തർ ചെയ്യുന്നതൊക്കെ നോക്കിയാല കൂടിട്ട് അ കൊറച്ച് സ്വർണം കൊടുക്കുന്നവർക്ക് ഒരു കൊഴപ്പില്ല തോനെ കൊടുക്കുന്നവർക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നേ
അതെ തോനെ കൊടുത്തിട്ട് അത് എത്ര തോനെ സ്വർണ്ണം ഓരോരുത്തർ കൊടുക്ക്ന്ന്‌ എന്നിട്ട് ഒര് എന്താ പറയാ ഒരു മനസാക്ഷിയും ഇല്ല ഇ ഇപ്പ ഈ അടുത്ത് കണ്ടിട്ടു സ്ത്രീധനൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ എന്താ പറയാ ആ പെൺകുട്ടീന്റെ അമ്മായിമ്മ എന്തോ മറ്റേ ഇത് ചെയ്യിലേ പൂജയൊക്കെ ചെയ്യുന്ന മന്ത്രവാദോ? അങ്ങനെ ഒരു യൂട്യൂബിൽ കണ്ടത മന്ത്രവാദോക്കെ ചെയ്യുന്നതാ പോലും എന്നിട്ട് ഇത്രയും പൈസ പിന്നല്ലേ വിവരങ്ങൾ അറിയുന്നേ ആ പെണ്ണിനെ കൊണ്ടുപോയിട്ട് എവിടൊക്കെയോ മന്ത്രവാദം ന്ന് പറഞ്ഞിട്ട് എന്താ എന്തോ ഒരു പൂജ പറയാൻ പറ്റാത്ത ഒരു പേരാ പൂജെന്റേത്, എന്നിട്ട് ആ കൊ പെണ്ണിനെ കൊണ്ടോയി കുട്ടിയയി, എന്നിട്ടോ എത്ര എപ്പഴല്ലേ പൊറത്ത് പറഞ്ഞപ്പോ എത്രയാ ത് സ്വർണ്ണം പൈസൊക്കെ കൊടുത്ത് നൽ ല്ല രീതിൽ കെട്ടിച്ചയചൊരു പെണ്ണിന്റെ അവസ്ഥയാണ് പറ
ആന്നെ ഇപ്പത്തെ ഇതിൽന്നും പറയാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണിപ്പോ.
പേപ്പർ പത്രൊന്നും വാർത്താൻ വയ്യ എന്താെച്ച നമ്മളെ മക്കക്ക്പ്പ സ്കൂളിലേക്ക് ന്യൂസ് എഴുതി കൊണ്ടുപോണെല്ലേ ന്യൂസ് ഡയറി അങ്ങനൊക്കെ അതില് ന്യൂസ് ന്യൂസ് എഴുതാനും ന്യൂസ് കാണുന്ന ഒക് ഒക്കെ ഇങ്ങനത്തതാണ് ഒന്നക്ക് സ്ത്രീധനത്തിൻന്റെതല്ലേ
ഇപ്പൊ ഫുള്ള് വാർത്തെല് മൊത്തം അങ്ങനത്താണല്ലേ വരുന്നത്
അതെ അപ്പൊ മക്കക്ക് എന്ത് എന്ത് എഴ്തി കൊട് വിഷയം നമ്മൾ എഴ്തി കൊടുക്കും പത്തത് കാര് നിറച്ച് ഇതാ കാണുന്നത് അപ്പൊ നമ്മള് എന്ത് വിഷയ മക്കക്ക് സബ്ജക്ട് ഓരോ ഇത് കാണിച്ചു കൊടുക്കണ്ടേ ന്യൂസ് എഴുതണങ്കിൽ അഞ്ചു ദൂസങ്കിലുംഎഴുതണൊന്ന ആ അഞ്ചു ന്യൂസിനകത്ത് എഴുതാനുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊര് അവസ്ഥയാണ് പൊ
അവസ്ഥയാണ് ഇപ്പത്തതില് ആ അതാണ് ഇപ്പ എന്ത് കേട്ടാ ഹലോ ഒര് ദില്ലില്ല പോ
അതെനെ
എന്താണ് ഇപ്പോ ഓരോരോതക്കെ കേക്കുമ്പോ നമ്മുക്ക് കയാലും ഓരോന്നും കേക്കണില്ലേ നമ്മള്
ഉം
എന്തക്കനൂ എന്തക്ക വാർത്തകള ഇപ്പൊ കേക്ക്ന്നെ
ആ അതെ നമ്മള വീടിന്റെ അടുത്ത് തന്നെ ഓരോന്നും കേൾക്കുമ്പോഴല്ലേ നമ്മള അത്ഭുതപ്പെടുന്ന ഓരോരുത്തരു സ്വഭാവം നമ്മൾ കാണുന്ന പോലെന്നല്ല ഓരോരുത്തരു സ്വഭാവം കിടക്കുന്നത് അങ്ങനെ ത അവസ്ഥയാണ് ഓരോരുത്തരു വീട്ടിലെ അവസ്ഥ അപ്പൊ നമ്മള് വിചാരിക്കും നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാ ജീവിക്കുന്നെന്ന് പാവം തോന്നും ഓരോരുത്തര അവസ്ഥ കണ്ട ചിലര അടിച്ചിട്ട് അടിച്ചു ഇതാക്കിട്ട് എന്താ പറ
പറയാണ്ടോ ഓരോരോ പെണ്ണുങ്ങളെ കാണിക്കുന്നേ
ഇനി കൊറേ മുൻപ് ഇപ്പോഴല്ലാട്ടോ ഞങ്ങള് ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒരു പെണ്ണ് ഞങ്ങള വീടിന്റെ അടുത്തൊന്നല്ല പെണ്ണ് പക്ഷെ അപ്പ പെണ്ണ് എവിടുന്ന ഓടി വന്നന്ന് അറിയില്ല ഒരു കുട്ടിനെയും കൊണ്ട് ഓടി വന്നേക്കണ് ഞാന് ഇവിടെള്ളത് ഓനോട് പറയരുതേട്ടോ വൈത്താല ഭർത്താവ് ഓടി വരന്നണ്ട് അങ്ങനെ ഞങ്ങളെ വീടിന്റെ ബാക്ക് ഭാഗത്തേക്ക് വന്ന പെണ്ണവിടെ കുറച്ച് സമയം ഒളിച്ച് നിന്ന് എന്നിട്ട് അയൽവാസികള വീടിന്റെ മുറ്റത്ത കൂടി അപ്പുറത്ത കൂടി ഒക്കെ കടന്നു പോയിരിക്ക ഒറിജിനൽ ആയിട്ടുണ്ടായ സംഭവം അതക്കെ അതെ അതൊക്കെ ഈ പൈസന്റെയും സ്വർണ്ണത്തിന്റെ ഒക്കെ വിഷയം തന്നെയാണ്
എന്താണ് ഇവിടെടെ കദ ല്ലേ
അതല്ലേ ഇപ്പൊ ഓരോ പെൺകുട്ടികൾ ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ലന്ന് പറഞ്ഞു നിക്കുന്നതിന്റെ അവസ്ഥ തന്നെ ഈ ലക്ഷങ്ങളും കോടികളും കൊടുത്ത കെട്ടിച്ചിട്ട എന്താ പലതരം ചെലവുകള് പെണ്ണിന്റെ വീട്ട്കാർക്ക് എന്നിട്ട് അനുഭവിക്കുന്നതും പെണ്ണുങ്ങള് തന്നെ
പെണ്ണങ്ങള് തന്നെ ഒന്ന് ആലോച്ച് നോക്കിയേ എന്തൊക്‌ പ്രതീക്ഷവേണ്ട ഈ പെണ്ണുങ്ങള് പോകുന്നില്ലേ ഇത്രയും സ്വർണ്ണം ഒക്കെ കൊടുത്തിട്ട് പെണ്ണുങ്ങള് പോകുമ്പോ ഒന്ന് ആലോച്ചോക്കിയേ
അതന്നെ എത്രയോ പെൺകുട്ടികളാ അല്ലാതെ പെൺകുട്ടികള് ഒളിച്ചോടി പോകുന്നത് വേറെയിണ്ട് അത് വേറെ ഇത്
അതെ അ ഇപ്പൊ പെൺകുട്ടിയക്ക് ഒന്നും പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടത് ഇപ്പൊ ഈ കോടതില് എന്റെ ഭർത്തവിന്റെ പെങ്ങള് കോടതിയില് വർക്ക് ചെയ്യുന്ന പെണ്ണ് പ്രഗ്നന്റ്ണ് ആ കേസ് കഴിഞ്ഞ് അത് അബോഷൻ ചെയ്യാനുള്ള എന്തോ എന്താണ് അത് അവിന്ന് കോടതിന്ന് നിവാദം വാങ്ങി അത് അബോഷൻ ചെയ്തിട്ട് വേണം ഓക്ക് അടുത്ത കല്യാണം ഉറപ്പിച്ചിരിക്കുന്നേ കല്യാണത്തിന് ഡേറ്റ് ആവുമ്പതേക്ക് അബോഷൻ ചെയ്ത് കിട്ടണം അങ്ങനെത്തൊര അങ്ങനത്തെ ഒരു കാലത്ത് താ ണ് നമ്മളിപ്പോ ജീവിച്ചോണ്ട്ക്ക്‌ന്നെ അമ്മക് ക്കാണെങ്കി അതിന് കഴിയോ അവള ആദ്യം അതെ ആ നമുക്കാണെങ്കിൽ ഇപ്പ പറ്റോ നമ്മള് അവള് ആദ്യം പ്രേമിച്ചരു ചെക്കനാ പോലും അവള് കല്യാണം കഴിച്ചല്ല പ്രേമിച്ച ചെക്കൻ അവള് പ്രഗ്നന്റ് ആയതാണ് ലാസ്റ്റ് അവര് ബ്രേക്കപ്പയി ആണ് പ്പഴത്തെ ഫാഷനാണല്ലോ ബ്രേക്കപ്പ്
ഇപ്പൊ ഒര് രണ്ട് കൊല്ലം കഴിഞ്ഞു ഒരു ഓര പാടിന് പോയി
പെഞ്ഞി പ്പ രണ്ടാമത് കെട്ടന്ന് വെച്ചെ ക്കെൻക്ക് തേപോല അവസ്ഥ
അതാണ് ആ അതാണ് ഇപ്പത്തെത് ങ്ങെനെ നിക്കുന്നേ
കുഞ്ഞു മക്കളെ ജീവനക്ക് പോലെ വില കൽപ്പിക്കാത്ത കാലം ആയി റ്റ് പെണ്ണുങ്ങളു ആണുങ്ങാളൊക്കെ സിസറ് വലി ശുഭവും വയ്യ കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയ പെൺകുട്ടികള് വലിക്കാന്നർഞാ ആൺകുട്ടിള് സ്വാഭാവികമായിട്ട് നമ്മള് കലാകാലങ്ങളായിട്ട് സം ആണ്ങ്ങള് ലഹരി ഉപയോഗിക്കുന്നത് പ്പ പെണ്ണങ്ങളും ലഹരി ഉപയോഗിക്കയാണല്ലോ
ഇപ്പത്തെതല്ലേ ആ ഉത്തരേറെ വിസ്മന്റെ ഒക്കെ നോക്കിയാ പാമ്പും കൊത്തി മറ്റവും കൊത്തി കെട്ടി തൂക്കിയിട്ട് ഓരോന്ന് താക്കണ് ആഒക്കെ യൊന്ന് ആലോയിച്ചോക്യാ
ഇന്ന അപ്പ ഇയ്യ് ആലോയിചോക് സത്യം ന്നെ സത്യയായിട്ട് ഇജ്ജ് ആലോയിച്ചോക് നക്കക്ക് അത്ഭുതായാഞ് ആ ന്യുസ് കേട്ടപ്പൊ പാമ്പിനെ കൊണ്ട് വരെ കൊത്തിച്ചത് ആളറിയാതെക്കാൻ വേണ്ടി അത് പാമ്പ് കൊത്തിയാ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ കാരണം ഇവര് കൊന്നതന്ന അറിയില്ലല്ലോ
പക്ഷെ അതൊക്കെ സ്വർണം കൂടിട്ട്
സ്വണ്ണം കൂയിട്ട് അവരൊക്കെ കല്യാണ ഫോട്ടോല് കണ്ടില്ലേ
ആ എത്രത്തോളം ജീവിതം നോക്കി ശരിക്കും സ്വർണ്ണം കൊടുക്കരു ത് ഒരു ഒരു രണ്ട് പവന് അഞ്ചു പവന്റെ കൊടുത്ത കഴിഞ്ഞ അത്ര മതി
അതെ അവർക്കൊരു വീട് അല്ലെങ്കിലും അല്ല അവർക്ക് എവിടെങ്കിലും ഒ സ് സ്ത്രീധത്തിന് പകരം അവർക്ക് എവിടെയെങ്കിലും ഒരു വീട് വാങ്ങിച്ചിട്ട് അല്ലങ്ക് സ്ഥലംവാങ്ങിച്ചിട്ട് ഇനി അങ്ങനെ പ റ്റുള്ളൂ അല്ലാണ്ട് സ്വർണം കൊടുത്തിട്ട് വീണ്ടും കിട്ടണം എന്നുള്ളര് ആഗ്രഹ ക്രാ അവർക്ക് ഒരു വീട് ഓരു സ്വന്തായിട്ട് വീടുണ്ടാക്കണങ്കിലും പെൺവീട്ടാര് കൊടുക്കണം ഓർക്ക് ഒരു ജോലി ട്ടണമങ്കിലും പെൺവീട്ടുകാർ കൊടുക്കണം ഓരോ കുട്ടിക്ക് കുട്ടിനെ ഇടം ചേർത്തണെങ്കിലും പെൺവീട്ടുകാാര് കൊടുക്കണം ഇതിനൊന്ന് അവർക്ക് വയ്യ
വീ വീട്ടുകാർക്ക് പോയിന്നല്ല എന്താ ആ വീട്ടുകാര് എത്ര ദൂരക്കി കഴ ചറക്കുന്നണ്ടാവുലെ
ഉ അത
ഒന്ന് ആലോചിച്ചുനോക്കിയേ ങ്ങനെയാവുന്നു
എന്നട്ട വേറെ എന്തെക്കെയാ എന്നട്ട് വിശേഷങ്ങളൾ
എന്തായാലും ഓരോത്തർക്ക് ഓരോ അവസ്ഥയന്ന് പറയാ അല്ലാതിപ്പോ എന്താ ചെയ്യാനാ എന്നാക്കടന്നോ പിന്നെ വിളിക്ക കേട്ടോ ആഹ ആയിക്കോട്ട ശരി